ആഹ് ആഹ് ആഹ് എന്തൊക്കെണ്ട്?
നല്ലന്നെ നല്ല വിശേഷ- ക്ഷണം കഴിക്ക്യാൻ നോക്ക്ന്ന് കഴ്ച്ചിക്കില്ല. കുട്ടികൾ എഴുതുകയും പഠിക്കുകയും ചെയ്യും
ഇത് ഞ പഠിക്ക്യൊക്കെ ചെയ്യുന്നതേ ഒള്ളോ? ഉം പിന്നെ
ഉം ആന്യുണ്ടാവു. കേൾക്കുന്നുണ്ട് പറഞ്ഞോ
എന്ത പഠിക്കുന്നെ
ത്താം ക്ലാസ് പഠിക്കുന്നെ. ഒരാള് മൂന്നാം ക്ലാസ്സ്ല് ഒരാൾ പ്ലസ് ടു കഴി മൂന്നാള് ആ മൂന്നാള്
വഴക്കുണ്ടോ മൂന്ന്പേരൂടെ.
ആഹ് ചെല സമയല്ലുണ്ടാവും. കഴക്കലും ചെയ്യും കിക്കണ്ടന്നും ഇണ്ടാവില്ല ഹസ്ബൻഡ് ഇവിടില്ല പൊറത്താ
ആഹ് ഉം
ഉം
പിന്നെ.
ഉം.
വെളുപ്പിന് ട്യൂഷനൊക്കെ ഉണ്ടോ മക്കൾക്ക്
ഇല്ല ആർക്കും വച്ചിക്കില്ല
പ്ലസ് ടു പഠിക്കുന്ന കുഞ്ഞിന് ട്യൂഷൻ വെച്ചിട്ടില്ലേ
പ്ലസ്ടു കഴിഞ്ഞതാ
കഴിഞ്ഞിട്ട് എന്തോന് പോന്നു
വേറെ കോഴ്സ് എത്തിട്ട് പഠിക്കണ വേറൊരു കോയ്സെടുത്തിട്ട് പഠിക്കിൻ.
ആണോ? ഉം
പിന്നെ വേറെന്തെങ്കിലക്കെ എത്ര കുട്ടികളുണ്ട്
എനിക്ക് ഒരു മോള്
അഹ് ഒന്നേള്ളൂ ചെർതായിരിക്കുല്ലേ? ചെർതാ
അല്ല ചെറുതല്ല അവള് ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുന്നു.
അയ് ശര്യാ പിന്നെ ഇണ്ടായിട്ട്ണ്ടാവുല്ലേക്കുല്ലേ
ഇല്ല ഇല്ല.
ഉം പർത്താവ് നാട്ട്ലില്ലേ? ഉഹ്
ഉം പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ. കേൾക്കുന്നുണ്ടോ ഹലോ
ഹലോ കേക്കുന്നുണ്ട്.
ആഹ് മഴയുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നില്ലേ? ഹലോ ഭക്ഷണൊക്കെ എന്തുവാ രാത്രിയില് ചോറാണോ?
ചോറ്ങ്ങനെ വേണ്ട ചില ദിവസാ ചോറ് കഴിക്കും എന്തെങ്കിലും വേണൊ
ഉം ഉം
ഉം
പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടവാന്നോ അതോ എല്ലാരും ഒന്നിച്ചിരുന്ന് കഴിക്കോ എല്ലാം
എല്ലാരും ഒന്നിച്ച് കഴിക്കു അതിനനൊന്നും പ്രശ്ന ഇല്ല ചോറ് ചിലപ്പോ രാത്രി മാണ്ടായിരിക്കും
ആഹ് ഹ് ചപ്പാത്തി ഉണ്ടാക്കോ?
ചപ്പാത്തിയോ ദോശയോ എന്തെങ്കിലും മാണായിരിക്കും അരീൻ്റെ ദോശ
ഉം ഉം ഉം
അങ്ങനെന്തെങ്കും മാണോ.
ഉം
കറിയെല്ലാം പിന്നെ ഉച്ചക്ക് വെച്ചേല് ഉണ്ടാവല്ലോ
ഹോ ഹോ ആഹ് മീൻകറിയൊക്കെ മതിയല്ല.
ആഹ് അത
ഉം
അതെല്ലാ കൂട്ടും ചോറ് വെഴിക്കാനാ മടി.
ആഹ് ഉച്ചയ്ക്ക് കഴിച്ചോളൂ അല്ലേ ല്ലേ.
ആഹ് ഉച്ചയ്ക്ക് കൈ
സ്കൂളിൽ ചോറ് കൊണ്ട്പോക്കോളൊല്ലോ.
സ്കൂള് ചോറ് കൊണ്ടോകുലേ രാവിലെ നമ്മള് ഇണ്ടാക്കൂലെ എന്തെങ്കിലും.
ഉം ഉം വടക്കൻ ഭാഷയാന്നല്ലോ മാണ്ട
ആഹ് അത അതെല്ലാം മോഡല ഇപ്പോ.
ആഹ് ഞങ്ങള് തെക്കൻ ജില്ലയുവാ
ആഹ്
പിന്നെ പിന്നെന്തോണ്ട് ഭർത്താവ് വരാറായി.
ഇല്ല ഓറ് ആഴ്ചക്കെ വരൂ ദിവസം വരൂല്ലെ ലേശം ദൂര ഉള്ളത്
ഗൾഫിലാണോ അതോ വിദേശത്ത് ഇവിടോ?
ല്ല വെളുഫിലല്ല ഇവിടെത്തന്നെണ്ട് ക്ഷേ ദൂരെ ഉള്ളെ അങ്ങനെ വരാപറ്റൂല ദേവ്സോ.
എന്തോ ചെയ്യുന്നെ?
കടേണ്ട്.
അവിടെ എന്താ ചെയ്യുന്ന
ആടാ നമ്മള് ബേക്ക് ഓട ഹോട്ടല് പോലെ.
ആഹ് ആഹ് ഉം ഉം അ് നെ
ദവസം വരൂല.
ഉം ഉം സ്വന്തമായിട്ട് നടത്തുവാണോ? ജോലിക്കാരൊക്കെ ഉണ്ടോ
ആഹ് ഇണ്ട്.
ആഹ് ആഹ് പിന്നെ വീടിന്റെ അടുത്തൊന്നു ദൂരയാണല്ലേ?
ആ ആകാശം ദൂര ദിവസം വരോന്നൂല്ല ആഴ്ച്ചൊക്കെ വരും
ആഹ് മ പിന്നെ വടക്ക്ന്ന് മലപ്പുറത്തുന്നൊക്കെ ചാരുംമൂട് ഭാഗത്ത്. ക്ക വന്ന് കടയിട്ടേ നിക്കുന്നുണ്ട് അത് വട ഉം കേരളത്തിലെ പിള്ളേര്ള്ള നല്ല ഭക്ഷണമാ ഞാ ക വാങ്ങിച്ചിട്ടുണ്ട് അവടുന്ന്. ഹ് ചപ്പാത്തിയും പൊരിച്ചതും ഒക്കെ വാങ്ങിക്കും. ചാരമൂട്ടിലോട്ട് പോകുമ്പോഴൊക്കെ പിന്നെ ഉം പിന്നെന്താ?
പിന്നെ ഭക്ഷണം എല്ലാം കഴിഞ്ഞതാ?
ആഹ് ഭക്ഷണം ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു
ഉം ചപ്പാത്തിയേക്കു രാത്രിലെ
ആ ചപ്പാത്തി ഉട്ടു ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തുഞാനിപ്പോ ഞാ വേറൊരു വഴിക്ക് പോയ രുന്നു വന്ന് ചപ്പാത്തി ഉണ്ടാക്കി കറി ഉണ്ടാക്കി കൊടുത്തു. കഴിച്ചു എല്ലാവരും ഞാൻ നേരത്തേ കഴിക്കും ഭക്ഷണം
ആഹ് നേത്തെ കഴിക്കണോ ഞാൻ ഇവല് ഇങ്ങനെ പഠിക്ക ചെയ്യുന്നേനെ കൊണ്ട് ഓല കാത്തിരുന്നുന്നതാ.
ഉം ഉം ഉം ഉം ഏർപ്പോട്ട്ൻ്റെ അടുത്ത് ഓടി എത്തിയത്. എൻ പിന്നെന്താ? ഞങ്ങളടെ നാട്ടിൽ മഴയായിരുന്നു പക്ഷെ ഇന്ന് ഇച്ചിരി തോർച്ച ഉണ്ടായിരുന്നു ഇത്രം ദിവസം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മഴയാ വെള്ളിയാഴ്ച തൊ
ആഹ് അങ്ങനെ തന്നെ ഇവിടെ രണ്ട്, മൂന്ന് ദിവസായി. പെയ്യുന്ന് മഴ പിന്നെ നിക്കുന്നില്ല.
ഇന്നോ ഇന്ന് തോർച്ചയുണ്ടായിരുന്നോ?
ഇല്ലന്ന് വെയിലെന്ന
ഉം വെയില് വെയില്ന്നെങ്കി കടു വെയിലാന്നെങ്കി കടുത്ത വെയിലാ
ആഹ് വയങ്കര അങ്ങൻതന്നെ വെയില്ണ്ടായ പിന്നെ വെയങ്കര ചുടാ.
പാട്
ആഹ് രൺ
കുഴപ്പോല്ല ഇന്നിപ്പോ കൊഴപ്പമില്ല
ഉം ഇന്നുമ്പടെ മഴല്ലെ ഇപ്പും പെയ്യുന്ന്ണ്ട് ഓഹ് ലേശം കൊറവുണ്ട് പക്ഷെ പെയുന്നുണ്ട് ഭയങ്കര മയെ ഉം ഇത്ര കടുപ്പ ഇല്ല രാവിലെല്ലും ഭയങ്കര കട്പ്പ
ഇന്നിപ്പൊ മഴയായിരുന്നല്ല്യെ
ആഹ് അന്നുന്നലെ രണ്ട്മൂന്നൊസ തേനി
ഇവടെ തോർ തോർന്നു നിക്ക ഇവടെന്ന് തോർച്ചയുണ്ടായിരുന്നു ഇന്ന് വെയിലൊക്കെയുണ്ട്
ആഹ്
പിന്നെന്തോ മണ്ണി മഴയത്ത്ന്ന് വെളയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ചക്കയും അതു ഇതും
ആഹ് അതന്നെ ചക്കല്ലാണ്ട് തോന്നു കേക്കലാ
ആഹാ പി ഉണ്ടുണ്ട്
ആഹ്
കൃഷിയല്ലണ്ടാ
കൃഷി വലുതായിക്ക് പതിനഞ്ച് സെന്റ് വസ്തുവിനകത്താ വീടിവെക്കുന്നെ അത് അയിനകത്ത് കൃഷിന്ന് പറ ച്ചെല വാഴയൊക്കെനടും പിന്നെ ബഡ്ഡ്പ്ലാവ് ക്കെ വാങ്ങിച്ച് നടും നട്ടിട്ടുണ്ട് ചക്ക പിടിക്കും അതിനകത് ആഹ് ഒന്നില് ശരിക്കും ചക്ക പിടിക്കും ബാക്കിയുള്ളതൊക്കെ പിടിക്കാറായി വരുന്നു പിന്നെ മാ പ്പ്ലാവും ഒക്കെ നിന്ന്കഴിഞ്ഞിട്ട് പിന്നഅങ്ങോട്ട് കൃഷിക്ക് ഫ്രണ്ടില് പുറകില് കുറച്ചതിന കൊറച്ച് വൃക്ഷങ്ങള് നിക്കുന്നോണ്ട് ഓ ഇച്ചിരി വെയിലൊക്കെ ഒള്ളട്ത്ത് ഞാൻ വാഴയേടൊക്കെ തൈ മേടിച്ചുന്നു
ആഹ്
ഇണ്ടാവും തോന്നുലെ
ഓ ണ്ടാവും ഉണ്ട
ഉം ചെല സെൽത്ത് താക്കിയണ്ടാവ പണിയായിരിക്കും
ചക്ക ഉണ്ട അ അത് വേറെ നമ്മുടെ നാടപ്ലാവ് ബഡ്ഡ്പ്ലാവിലുണ്ടാകുന്ന ചക്ക നല്ല എല്ലാവരും ഇപ്പം ആവശ്യം ഉപയോഗിക്കാനൊക്കെ ആഹ് നല്ലചക്കെ ഞാനെന്നും വേവിക്കും മിക്കപ്പഴും വേവിക്കും
അഹ് ഇവിടാമ്മള് പയഞ്ചക്കന്ന്റുന്ന ഒരു ചക്ക അതാ നറ ചൂണ്ടേയിറ്റ് മഴത്ത്ണ്ടാവും ബീണ്ക്ക് പയ്‌ത്തിറ്റി
ഉം ഉം ആ തിലെ കൂയചക്ക കൂയൻചക്ക
എടോ ഞാൻ കേട്ടിക്ക് പുയെചക്കാന്ന് പറയ്‌ന്ന
ആഹ് ഹ്
ഞാള് പയഞ്ചക്കന്നറിയ
ആന്ന് ആഹ്
ആ അതന്നെ അതന്നെ വീണാപ്പാടെ ഉണ്ടാവും എല്ലാം തെറിച്ച് പോയിട്ട് ചൊളി കുരുവല്ലാം ഉണ്ടാവോ തെർച്ച്
അത് വേവിക്കാനൊക്കെ ലാവിയല് വെക്കാനൊക്കെ നല്ലതാണ്
നല്ലത നല്ലരസ വേ ണ്ടാവും
ആ അത് ആ പിന്നെ മേളിൽ ചിക്കിതൊക്കെ അങ്ങ നട ഉം അതൊക്കെ ഇങ്ങനെ അടർന്ന് വീഴും തലയിലൊന്നും വീഴാതെ നോക്കിക്കോണം ഉം പിന്നെ ഇതെല്ലാകൂടെ വെട്ടിവാരി കളയുന്ന പാട്
ആഹ് അതന്നെ
ഉം
പിന്നെ എന്താ പറയാ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനൊക്കെ ജീവിതം മ്മള് മുന്നോട്ട് പോകുന്നു
ആഹ്
ഉം
ഭർത്താവിനെന്ത പണി
ഭർത്താവിനൊക്കെ
അന്നട്ട് ശരി
പിന്നെ വയ്യായിരുന്നു ഓപ്പറേഷനുണ്ടായിരുന്നു അത് കഴിഞ്ഞ്
ആഹ്
റെസ്റ്റിലാള്
ആഹ് ശരിയ കൊറേ ആയോ കഴിഞ്ഞിട്ട്
രണ്ടു മാസം രണ്ടുന്നോസം അഹ് മ്മ പ്പ്ണ്ട്
ആഹ്
പിന്നെ ഉം ഉം അ ക്ഷണോ മക്കൾക്ക് കഴിക്കാൻ ഉണ്ടാക്കിയോ ഭക്ഷണം കൊണ്ടയി
ആഹ് എല്ലണ്ട് ആക്കിക്ക് കൊടുക്കുവമണ്ട്
ആഹ്
ഉം
പിന്നെ
കഴിച്ചാ പിന്നെ അങ്ങനെ കടക്ക അതുപോലെ എഴുത്തും വായനേം കയിയട്ടെന്ന് വിചാര്ച്ചിട്ട്
പത്ത് മിനിറ്റല്ലേ നമ്മള് വിളിക്കണ്ടേ
ആഹ് തയ്ലേ ആഹ് ന്നാ ഓക്കെ ആഹ് പോയതല്ല